ഹലോ.
ഹലോ ആഹ് കേക്കാമോ?
അഹ് ആഹ് കേൾക്ക കേൾക്കാം.
ആഹ് പറയ്
ന്തെക്കൊയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ആഹ് ഇവിടെ
ഞാനീ കഴി ഒരു ഏഹ്. ഒരു വീഡ്യോ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കാണ് നമ്മുടെ ഈ ലൂസി ഡ്രീമിങ്ങ്ന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ കുറിച്ച് ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് കേട്ടിട്ടുണ്ടോ ഈ ലൂസി ഡ്രീമിങ്ങെന്ന് പറഞ്ഞ്?
ഇല്ല എനിക്കറിയത്തില്ല ഇല്ല ഇല്ല ഞാൻ കേട്ടിട്ടില്ല. എന്തുവാ സംഭവം എന്തുവാ?
ആഹ് ഞാനൊരു ആഹ് ലൂസി ഡ്രീമിങ്ങെന്ന് പറഞ്ഞാല് നമുക്ക് നമ്മൾ ഓണർ നമ്മള് സ പ്നങ്ങൾ കാണുമ്പം നമ്മളെപ്പഴും ഒറക്കത്തിലായിരിക്കോല്ലോ സ്വപ്നങ്ങൾ കാണാ.
ആഹ് ഡ്രീംസ് ആഹ് ല്ലാൻ
ആഹ് പക്ഷെ ഇതെന്ന് പർഞ്ഞാ ലൂസ് സ് ഡ്രീമിങ്ങെന്ന് പറഞ്ഞാല് നമ്മൾ ഒണർന്ന് അപ്പം നമ്മ ച്ച നമ്മള് മയക്കവായിരിക്കും. പക്ഷെ നമ്മക്ക് കാണാൻ പറ്റും. നമ്മള് സാധാരണ സ്വപ്നം കാണുമ്പം നമ്മളതിനകത്തൊരു ക്യാരക്ടറായിട്ടല്ലേ നമ്മൾ സ്വപ്നം കാണാ.
സ്വപ്നം കാണും.
പക്ഷേ ആഹ് പക്ഷെ ഇത് ലൂസ് ഡ്രീമ്ന്ന് പറഞ്ഞാൽ ഇത് നമ്മള് ഒരു ക്യാരക്ടറുണ്ടായിരിക്കും. പക്ഷെ നമ്മള് ഇത് നമ്മള് കാണുന്നതായിട്ടാണ്. പക്ഷെ നമ്മക്കറിയാം നമ്മളോണ ഒറക്കത്തിലാണ് ഞാനൊരു സ്വപ് നം കാണാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആഹ് നമുക്കിതൊക്കെ അറിയാൻ പറ്റും. അതാണ് ഈ ലൂസ് ഡ്രീമിംഗ് എന്ന് പറയുന്നെ. ഈ സംഭവം ഉണ്ടല്ലോ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ എപ്പഴെങ്കിലും?
ഇല്ല ഞാൻ കേട്ടിട്ടില്ല.
ആഹ് ഞാനും അധിക ഒന്നും കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തെപ്പഴാ ഒരു ചാനലിനകത്ത് ഇത് നിങ്ങനെ സംഭവം കിടക്കുന്ന കണ്ടു. അപ്പം ഞാനിങ്ങനെ നോക്കി. ആഹ് അപ്പം നമക്ക് തന്നെ വേണമെങ്കി ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമക്ക് ഏഹ് ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് മാനസിക സമ്മർദ്ദവൊക്കെ കുറയ്ക്കാനായി ട്ട് നമുക്ക് സഹായിക്കും. മൻസിലായോ? നമ്മുടെ ഇപ്പൊ പ്രഷർ ഒ നമുക്ക് ടെൻഷനൊക്കെ ആണെങ്കി ടെൻഷനൊക്കെ ആണെന്നുണ്ടെങ്കി അതൊ ക്കെ നമക്ക് കൊറയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. പിന്നെ നമ്മക്ക് കൊറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും. ഇത് പല കായിക താരങ്ങളൊക്കെ ഏഹ് എന്തായിരുന്നു പ്രാക്ടീസ് ചെയ്യുംന്നാ കേട്ട് പറയുന്നേ.
പറയുന്നത്. ആഹ് ഇന്ന് ഇന്ന് നോക്കാ അത്. ഞാനും കൂടെ സെർച്ച് ചെയ്ത് നോക്കാ. ലൂസി ഡ്രീം ലൂസി ഡ്രീമിങ് ആഹ്.
ആഹ് അപ്പം നമ്മക്ക് സ്വ നമ്മള് സപ്നത്തി കൂടെ, ചെലത് നമ്മള് പറയുല്ലേ ഒണ് ഒറക്കത്തി കാണുന്ന സപ്ന എല്ലാം ഒണർന്നിരിക്കുമ്പ കാണുന്ന സ്വ പ്‌നാണെന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ അത് നമ്മക്ക് നമുക്ക് സ്വപ്നത്തില് ഇത് ശരിക്കും നമുക്ക് ഇത് അനുഭവപി പ്പെടാൻ പറ്റുംന്നാ പറഞ്ഞെ. ഈ സപ്നം നമ്മള് നമ്മള് ശരിക്കും നമ്മക്കിത് ഇതുപോലെ ആഹ് അനുഭവിക്കപ്പെടും ന്നാ പറയുന്നെ. ആഹ് ശരിക്കും സമയം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. ഒരു സിനിമ കാണുന്ന പോലെ. ആഹ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നു ഒരു സിനിമ കാണുന്നത് പോലെ.
അതുപോലെ സംഭവിക്കും.
സംഭവിക്കും ന്ന്. അങ്ങനെയാന്നാ പറയുന്നെ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളു ഉണ്ട്. പിന്നിത് പ്രാക് ടീസ് ചെയ്ത് കഴി നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുംന്നാ പറയുന്നെ. ഉം അതായത് ഇപ്പം നമ്മള് ഏഹ് ഓ നമ്മള് മ മയങ് മയക്കത്തിലല്ല പക്ഷെ നമുക്കിതറിയാൻ പറ്റും. ഞാൻ സ്വപ്നം കാണാണ്.
ക്കതറിയാൻ പറ്റും.
അറിയാൻ പറ്റും പക്ഷെ മ്മള് മറ്റേ സ്വപ്നോക്കെ കാണുമ്പോ നമ്മളങ് ഒറങ് നമ്മള് പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡി ഫുള്ള് ആഹ് ഫുള്ള് റെസ്റ്റ് ആയിരിക്കോല്ലോ അപ്പൊ നമു ക്ക്‌ ബ്രെയിനും അധികം ഇത്ങ്ങനെ ഒരു ഇതിലേക്കാണ് ഇങ്ങനെ സ്വപ്നാണ് അപ്പൊ നമ്മളിങ്ങനെ പ്പന്നെ പോന്നു നമ്മള ഇപ്പൊ ഒരു സ്വപ്നം കാണോന്നൊച്ചു നമ്മളൊരു ഏഹ് പാടത് കൂടി ഇങ്ങനെ നടന്നു പോന്നു അപ്പൊ നമ്മള് നോർമലി ഉള്ള സ്വപ്നത്തിലാണെങ്കിഅഹ് നമ്മളിങ്ങനെ നടന്നു പോന്നു ഓപ്പോസിറ്റ് അരിലൊക്കെ വരുന്നു നമ്മളെന്തെങ്കിലൊക്കെ സംസാരിക്കുന്നു പക്ഷെ നേര കുറിച്ച് വല്യ ഓർമ്മയൊന്നും കാണത്തില്ല
ആന്ന് നേരം വെള്ക്കുമ്പ മറന്നു പോവും
ആഹ് പക്ഷെ നമ്മുടെ ഈ സംഭവം ലൂസ ഡ്രീമിംഗ് ന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ നടന്നു പോന്നു അത് ഞാൻ തന്നെ നിന്ന് കാണുന്നു അപ്പോ ഇത് കാണുന്നു ഞാൻ ഇന്ന ആളുമായിട്ട് സംസാരിക്കുന്നു ഞാൻ ഇതാണ് സംസാരിച്ചത് ഇതെല്ലാം നമ്മൾ എഴുന്നേറ്റി കഴിയുമ്പോഴും മ്മള് ബോൾ പൂർണ്ണമായും ബോധത്തില് ത്ത് വരുമ്പോഴും നമുക്കറിയാം ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനൊക്കെ സംഭവിച്ചാം എന്നൊക്കെ പറയാം
അത് ശെരിയാ അഎന്തായാലും കൊള്ളാലോ നമ്മക്കത് നോക്കാം ഉം
അതെ ഇത് എനിക്ക് തോന്നാ പണ്ട് ഇങ്ങനെ പറയിലേ കൂടു വിട്ട് കൂടു മാറ്അ പരകായ പ്രവേശം ആഹ് അതൊക്കെ ഏകദേശം ഇതിങ്ങനെ ചെയ്ത് യോഗികളും ഇതുപോലെ ഇങ്ങനെ പ്രാ ക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത ആൾക്കാരാ ശരിക്കും സംഭവാന്നച്ചാ നമ്മുടെ മെമ്മറിയിലേക്ക് അതായ ത് ഒരാള് ഒറങ്ങിക്കിടക്കുമ്പോ അയാളുടെ മെമ്മറിയിലേക്ക് നമ്മള് ഇതുപോലെ ഒളുഞ്ഞി നോക്കാന്ന് പറത്തില്ല അതുപോ ഒരു സംഭവം ഉം അതാണ് ഞാന് നെ പറ്റി ഇങ്ങനെ ശരി ക്ക്‌ സംഭവംച്ചാ ആത്മാവും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോളാണ് ഞാന് ഇത്ങ്ങനെ നോക്കിയത് അങ്ങട്ട് ഇത് ഒരാളെ അനുഭവം പറയുന്ന എന്നാ വെച്ചാല് അവര് ലൂസി ഡ്രീമിങ് ചെയ്ത സമയത്ത് അവരുടെ ബോഡി അവിടെ കടക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്ത സമയത്ത് അവടെ ബോഡി ഇവരുടെ ബോഡി അവർക്ക് മുകളിൽ നിന്ന് താഴെ ഒരാളിങ്ങനെ അവരുടെ ബോഡി തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നാ പറഞ്ഞ
കാണാൻ പറ്റുന്നുണ്ട് അത് ആത്മാവിന്റെ ഒരു ഇതാ
നമ്മളെ ബോഡി വിട്ട് പുറത്തേക്ക് പോന്ന ഒരു ഫീലാണ്
ഫീലാണ് ആഹ്
പക്ഷെ അതിനൊക്കെ ഇത്ര ടൈമിങന്നത് ശരിക്കും നമ്മള് നോർമലി ചില സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും ഇതല്ലാതെ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മക്ക് ഇത് ചെയ്യാൻ പറ്റും
ചെയ്യാൻ പറ്റും ഉം
ആഹ് അപ്പൊ നമ്മള് മനഃപൂർവ്വം ഇത് നമ്മക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുവാണെങ്കി അത് ഇത്ര സമയ ത്തിനകത്ത് നമുക്ക് അത് തിരിച്ച് നമ്മളെ ബോധത്തിലേക്ക് വരണം എന്നൊക്കെയ പറയന്നെ ഉം
ഉണ്ടായിരിക്കൂല്ലയോ
അതെ അങ്ങക്ക് ഇത്ര സമയൊക്കെയുണ്ട് അതെ എല്ലാം ചെല ചെലര് ചെലര് പറയുന്ന എന്നാന്ന് വെച്ചാ അല്ലാത്ത സമയത്ത് ഫ്രീ ഫ്രീസായിപ്പോവും ചെലപ്പോ ബോഡി ചെലപ്പോ ഇത് ഭയങ്കരമായിട്ട് നമ്മള് നോർമലി ആണെ കൊഴപ്പല്ല അല്ലാതെ ഭയങ്കരായി ഇത്ങ്ങനെ ഇങ്ങനെ നമ്മള് ഇതിലേക്ക് തന്നെ ചെയ്യണംന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി നേരം ആയി കഴിഞ്ഞ് കഴിയുമ്പോ ചെലപ്പോ ഈ കറക്റ്റ് ടൈമിന് തിരിച്ച് ബോഡിയിലേക്ക് നമുക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കി നമ്മള് കോമാ സ്റ്റേജിലൊക്കൊക്കെ പോകൂന്നാ പറയുന്നെ
പറയുന്നത്
ഉം അങ്ങനെ ഒത്തിരി ഇതുണ്ട് എനിക്ക് ഇങ്ങനത്തെ മി സ്റ്ററിയൊക്കെ കേക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടാ അതെ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയത്
ആഹ് ഞാനിങ്ങനൊന്നും ഉള്ളത് നോക്കത്തില്ല
അല്ല ഇപ്പൊ നമുക്കൊരു പുതിയ അറിവല്ലേ
ആന്ന് ആന്ന് പുതിയ അറിവാട്ടോ നമുക്ക് അറിയാവുന്ന അറിവുകൾ മ റ്റുള്ളവരിലേക്ക് പകർന്നു നൽകണമെന്നല്ലയോ അപ്പൊ ഇപ്പൊ എനിക്ക് ഈ അറിവ് കിട്ടിയത് കൊണ്ട് ഞാന് ഇനി അത് ശ്രദ്ധിക്കാം നമ്മള് യൂട്യൂബിലൊക്കെ ആയാലും ഇത് കാണുമ്പഴേ ലൂസി ഡ്രീമി കാണുമ്പോ ഞാനിങ്ങനെ
ഒത്തിരി ചാനലുകള് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതലും മലയാളമാ നോക്കിയത് പിന്നെ എനിക്ക് ഈ പാരാനോർമല് ആ ആക്ടിവിസ്റ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ ആഹ് ഗൗതം നോ അങ്ങനെ എന്തോ ഓര് പേരാണ് ഹിന്ദു നമ്മുടെ ഇന്ത്യക്കാരൻ മറ്റേ നമ്മളെല്ലാം കാണുന്നത് ഈ ആഹ് ഇംഗ്ലീഷ് ചാരല്ലേ മെയിനായിട്ട് വരുന്ന സിനിമ തന്നെ എടുത്താലും കോഞ്ചറിംഗ് ഒക്കെ എടുക്കും മാനതും ആണെങ്കിലും ഈ പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ആഹ് നമ്മുടെ ഇംഗ്ലീഷ്കാരയല്ലേ നമ്മടെ നാട്ടില്ണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു വെബ് സീരീസ് ഒണ്ടാരുന്നേ ഓ റ്റിറ്റിയില് അപ്പ അതില് നമ്മുടെ ഈ ആഹ് നമ്മുടെ ഈ ഗൗ ഈ ഗൗതം ഗൗതം എന്നാന്ന് തോന്നുന്നു ടെ പേര് ഞാൻ മറന്നു പോയി ആ പുള്ളിയുടെ കഥയായിരുന്നു അപ്പൊ അത് ഞാൻ ശരിക്കിങ്ങനെ കണ്ടു അതായത് അത് ശരിക്കും ഒരു ഡോക്യുമെന്ററി പോല പുള്ളി ശരിക്കും ഉണ്ടായിരുന്നു അല്ലാ അത് മലയാളത്തില അല്ല അത് ഹിന്ദിയാ
ഹിന്ദിയിലെ ആഹ്
ഹിന്ദിയില് അത് ഹിന്ദിയിലായിരുന്നു അപ്പ അതെന്താന്ന് വെച്ചാ പുള്ളിയുടെ ജീവിതതായിരുന്നു പക്ഷെ പുള്ളി ഒരു ചെറിയ പ്രായത്തി തന്നെ എനിക്കൊന്നുന്നു മുപ്പത് വയസങ്ങാണ്ടണെ ഉം കറക്റ്റാ ഏജ് ഓർമ കിട്ടുന്നില്ല കൊറച്ച് ദിവസായി കൊറച്ച് നാളായി കണ്ടിട്ടേ ഒരു രണ്ടു മാസം മുമ്പാന്ന് തോന്നുന്നു കണ്ടേ മറന്നുപോയി ആഹ് അപ്പം പുള്ളി ആ ചെറിയ പ്രായത്തി തന്നെ മരിക്കുകയായിരുന്നു അതെങ്ങനാന്ന് വെച്ചാ പുള്ളി കുളി കുളിക്കാൻ വേണ്ടി ബാത്റൂമി കയറി കുറേ നേരായിട്ട് ആ കൊതത് കു അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കാ കൊറേ നേരായിട്ട് പുള്ളിയെ വിളിച്ചിട്ടും ഡോറ് തുറക്കാണ്ടായിട്ട് ചവിട്ടി തുറന്നപ്പോ പുള്ളിയുടെ കഴുത്തിലാരോ ഞെക്കി പിടിച്ചതിന്റെ പാടുണ്ടായിരുന്നു അങ്ങനെ ശ്വാസം മുട്ടിയ മരിച്ചേ പക്ഷെ ഉള്ളിലേക്ക് ആരും പോയിട്ടൂല്ല ഉ ഉള്ളിലേക്ക് ആരും വന്നിട്ടില്ല ഉള്ളിൽ നിന്ന്
അത് ഉള്ളിൽ നിന്ന് കുറ്റി ഇട്ടേക്കുവാ അത് ശരി
ആ പുള്ളി മാത്രേ ആ റൂമില് ഉണ്ടായിരുന്നുള്ളൂ ആ ബെ ആ ബാത്റൂമില് ഉണ്ടായിരുന്നുള്ളൂ
ഉം
ഓ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു പുള്ളിയുടെ ഫുൾ സ്റ്റോറി അപ്പൊ അത് അത് പിന്നീട് ആ പുള്ളീട ഫസ്
സംഭവം ആണോ
അത് ഒർജിനൽ നടന്ന സംഭവാന്ന് അത് ശരിക്കും നടന്ന പുള്ളിയുടെ ആ പുള്ളിയുടെ വീഡിയോസും പുള്ളിയുടെ ഫോട്ടോസും ഒക്ക നമക്ക ഇത്ണ്ട് ഈ ഇന്ത്യൻ പാരനോർമല് നോർമൽ ആക്ടിവിസ്റ്റ് എന്നൊക്ക പർഞ്ഞിട്ട് കൊടുത്താ മതി ഫസ്റ്റ് അങ്ങനെന്തുവാ പുള്ളി വേറേ എതോ ഐ റ്റി ഫീൽഡിലോ എന്തോ വർക്ക് ചെയ്തോണ്ടിരുന്ന എഞ്ചിനീയറോ അങ്ങനെ എന്തോ ആര്ന്നു അവ്ട്ന്ന് പിന്നെ പുള്ളി തിരിഞ്ഞ് ഇതിലേക്ക് വന്നതാ മൻസിലായോ ഉം അങ്ങനെ വന്നു അവസാനം ആ പുള്ളി തന്നെ മരിച്ചു ആ അപ്പം ഇതിങ്ങനെ ഓരോര്ത്തര് ഇവര് ഒരു ടീമ് ഫോമ് ചെയ്തിട്ട് ടീമായിട്ട് പോയ് ഓരോ വീട്ടില് ഈ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലെയിസില് പോയിട്ട് ആത്മാക്കളുമായിട്ട് സംസാരിക്ക് അങ്ങൻത്തെ സംഭവൊക്കെ ആയിരുന്നു വീട്ടിന്നൊക്ക ആത്മാക്കളെ ഒഴിപ്പിക്ക അതൊക്കെ ആയിരുന്നു
ആയിരുന്നു ആ ആ
ഉം അങ്ങനെയേക്കെ ഇള്ള പണിയായിരുന്നു പുള്ളി ചെയ്തൊണ്ടിരുന്നത് പക്ഷെ ഓരടക്ക് വെച്ചിട്ട് പുള്ളിക്കൊരു ആ അബദ്ധം പറ്റിയിട്ട് പുള്ളിയുടെ കൂടെ പുള്ളി ടെ കൂടെ ഒരാള് വന്നിട്ട് പുള്ളിയെ ഇല്ലാതെ കൊണ്ടുപോയെന്നാ ഈ പറയുന്നെ
പറ ഉം
ഉം അങ്ങനെ ഇത് ഇങ്ങനെ എടക്കന്ന് ജ ജസ്റ്റ് നോക്ക്
നോ ആ എനിക്കിങ്ങനൊക്കെ ഒള്ളത് പേടിയാ പി
ആഹ്
ടിവിലൊക്കെ ഇങ്ങനെ ക കാണു എങ്ങനെക്കെള്ളത് സംഭവങ്ങളൊക്ക പേടിയാ അതൊക്ക കാണാം പേടിയില്ലിയോ
ഇല്ല ഞാന് എനിക്ക് ഇതൊക്കെ കാണുന്ന ഇഷ്ട അൺ മിസ്റ്ററി പിന്നെ ക്രൈം ത്രില്ലറുകള് ക്രൈം ത്രില്ലറുകളൊക്കെ ഇപ്പോ നമക്ക് ശരിക്കും പറഞ്ഞാ ഈ ആത്മാകൾ നിന്ന് നമ്മള് പോസിറ്റീവ് ആയിട്ടും നെഗ റ്റീവ് ആയിട്ടും രണ്ട് എനർജി ഉണ്ടെന്ന് അറിയാവല്ലോ അപ്പം ഈ നെഗ റ്റീവ് എനർജിം പോസ്റ്റീവ് എനർജിം പോസ്റ്റീവ് എനർജി ഉണ്ടെില് ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് എനർജിം വരുവല്ലോ
വരും
എനർജീസ് ലോക്കെ നമ്മള് വിശ്വസിക്ക്ണ നല്ലത പിന്നെ എനിക്ക് ഇമ്മ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ ഇത് പതിനൊന്നെ പതിനൊന്ന് ന്നൊക്കെ പറഞ്ഞിട്ട്ള്ളേ അയ്യോ എന്നെ പർ മാനുഫസ്റ്റേഷൻ മാനുഫെസ്സ് ചെയ്യത്തില്ലേ അങ്ങനെ നമ്മള് മാനിഫെസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെല കാര്യങ്ങളൊക്കെ നമ്മ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ വിശ്വാസ അതായത് നമ്മ അഹ് അതായത് നമ്മ ഒരു ഡേയില് പതിനൊന്നെ പതിനൊന്ന് അതായത് പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് അത് രണ്ട് നേരം വരോല്ലോ രാവിലേം രാത്രിയും വെരും അപ്പൊ അത് നമ്മളൊരു ബുക്ക് കിനത്ത് നമക്ക് വേണ്ട ഒരു മൂന്ന് കാര്യങ്ങള് അല്ലങ്കിൽ നാല് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഈ പ കറക്റ്റായിട്ട് നമ്മൾ ഈ ങ്ങനെ ആലോച്ച് ആലോച്ച് അത് ന്നെ നടക്കണം അത് നടക് ക്ക്ണാ നേരാ നമ്മള് സൊ മനസ്സിൽ വിചാരിക്കേണ്ടത് അങ്ങനെ വിചാരിച്ചിട്ട് ആ അങ്ങനെ വിചാരിച്ചിട്ട് അത് നടന്നു നടന്ന് കഴിഞ്ഞ് സംഭവിക്ക്ന്ന്ണ്ട് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ചന്തിച് ചിന്തിച്ച് കൊറച്ച് നാള് ഒ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്ക്ക് സാധിക്കൂന്ന്റയുന്ന് സാധിക്ക്ന്ന പണി എനിക്ക് അനുഭവോണ്ട് സാധിച്ചിട്ടുണ്ട്
ആണോ
മ് മാനിഫെസ്സെയ്യ്ണ നല്ലതാ എട ചെല കാര്യങ്ങൾ ശെരിക്കും നമ്മള് പ്രാർത്ഥിക്കത്തില്ലേ അതും മാനിഫെസ്റ്റേഷനാണ് ഇത്ര സന്ധ്യക്ക് നമ്മള് പ്രാർത്ഥിക്കൊല്ലോ അത് നമ്മൾ പ്രാർത്ഥിക്ക്ന്നത് ദൈവത്തിനോട് ആ അതൊക്കെ മാനിഫെസ്റ്റേഷന്റെ ഒരു ഭാഗമാണ്
ആണാ ണ് ആ മാനിഫസ്റ്റേഷള ഞാാന് അതൊക്കെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ ആത്മാവ് ഭൂദൊക്കെ നിക്ക് ഒറ്റക്കൊക്കെ ഇരുന്ന് കാണാനൊക്കത്തില്ല
അല്ലെ മായ് ഇത് ഒന്ന് ജെസ് ചെ എടക്കെക്കെ ഒന്ന് ചുമ്മാ ഒന്ന് സെർച്ചെയ ഒറ്റക്കീ എല്ലാരൊള്ള ഈ പൊകേന്ന് എടയ്ക്കോന് ചെയ്യ്ന്നത് അപ്പൊ ശെരി എന്നാ നാളെ വിളിക്കാം ശെരി